ഹലോ?
ആഹ് കേക്കുന്നില്ലേ.
ആഹ് കേക്കുന്നുണ്ട്.
എന്തൊക്കെണ് വിശേഷം.
കഴിച്ച് ആഹ് ഇല്ല പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ചോറ് വെച്ചു ഹം. കറി വെക്കാന് ഫ്രിഡ്ജിലായിരുന്ന് ചിക്കന് അത് പുറത്തെടുത്ത് വെച്ച്ണ് ഇനി അത് കറിവെക്കണം.
പൊറത്തെടുത്തെച്ചിലെ.
ഉം ഉം അയിന്റെ ഐസ് പോയിട്ട് കറി വെക്കാന്ന് വിചാരിച്ചു. ആഹ് ണ്ടേ. അവര് ഇന്നത്തെ സ്കൂളില്ലല്ലോ അപ്പൊ പിന്നെ. രാവിലെ ആഹ്. കളിക്കാൻ പോയതാണിപ്പോവരും, ചെറ്ത് പിന്നെ അപ്പൊ ചായ കുടിക്കാൻ വൈകി അതൊണ്ട് പിന്നെ. ചോറ് ഒരു രണ്ടരൊക്കെയാവും കഴിക്കാന്.
ആഹ്, ആ അതിന്റെടയില് എന്തെലും കുടിക്കോ കുട്ടികള്.
ഇല്ല എം ന്നാ അഹ്. അവര് സ്കൂളില്ലാത്ത ദിവസങ്ങള് സ്കൂൾക്ക് പോണ സമയത്ത് ഒന്നും അങ്ങനെ കഴിക്കൂല അവള് അപ്പോ ഞാന്. രാവിലെ ചായ കൊടുത്ത് കഴിഞ്ഞാല് പ പോവാസമയച്ചിരി കഞ്ഞി കൊറച്ചെ കഴി ളൂ അപ്പൊ നിർബന്ധിപ്പിച്ച് കുടുപ്പിക്കും. അപ്പൊ ഇന്നിപ്പോ ഇന്ന് കഞ്ഞിയൊന്നും കുടിച്ചില്ല. കാരണം ചായട്ചപ്പോതന്നെ വൈകി. ഇനിപ്പോ നേരെ ചോറുണ്ണാന്നു വിചാരിച്ചു. രണ്ട് പേരാണ് മോള് ചെറുത് മൂന്നിലും. വലിയവള് ഇപ്പൊ പ്ലസ്ടു എഴ്തിരിക്കയാണ് അങ്ങനെ അവിടെയോ?
എനിക്ക് രണ്ട് കുട്ടികള്, ഒരു മോള് മൂത്ത മോള് ഒന്നാ രണ്ടാം ക്ലാസ്സി പഠിക്കുന്ന്. എളയ മോള് ഒരു വയസ്സ്.
ഹും.
ഉം, ഉം നാട്ടിലില്ലാ പൊറത്താ.
അഹ്, ആഹ്.
ഉം നിങ്‌ ആഹ് നിങ്ങടെ സ്വന്തം വീട്ടിലാണോ?
ആഹ് എന്റെ വീട്ടി അല്ലാ കല്യാണം കഴിച്ച വീട്ടില്.
ഏഹ് അപ്പൊ അവിടെ വേറാരുണ്ട് ഉമ്മയൊക്കെ ഉണ്ടോ?
ഇല്ല ഞാനും മക്കളും തന്നെ രണ്ട് മക്കളും ഞാനും.
അത് ശരി ആഹ്, ആഹ്. ബാക്കി പണി മോളും വലുതല്ലേ അപ്പൊ എന്തെങ്കിലും കൂടി തരൊക്കെ ചെയ്യോ ഹെൽപ്പിയ്യൊ.
ഉം അഹ് അടിച്ചവാരി തരും. തൊടക്കാ മടിയാ ചെലപ്പോങ്ങനെ പറഞ്ഞാ തൊടച്ച് ചെറിയോ ഉമ്മച്ചി തുൊടക്കോ ഉ മുച്ചി തുൊടക്കോന്ന് വെച്ചിക്കോ മടിയാ പിന്നെ കിച്ചണിലെ ഡ്യൂട്ടി അതൊക്കെ എടുക്കും അത് ഇഷ്ടാ അങ്ങനെ അതാ ഉള്ളി
തനെരിക്കുല്ലേ
ക്കെണ്ടാക്കും പിന്നെ ഉള്ളി പൊളിച്ച് തരും പിന്നെ തേങ്ങ ചെരകാൻ പറഞ്ഞാ അങ്ങനത്തെ ഹെൽപ്പൊക്കെ ചെയ്യും ഇതിന് മ തൊടക്കാൻ പടി മടി അടിച്ചു വാരാൻ മടി മുറ്റടിച്ചു വാരാനൊക്കെ അതിനൊക്കെ മടിയാ അല്ലാതെ കിച്ചണില് എന്തേലും ഡ്യൂട്ടിണ്ടെങ്കില് അത് അതൊക്കെ ചെയ്യും ഉം ഞാൻ പൊറത്താണെങ്കി ചോറ് വാർക്കാൻ പറഞ്ഞാ ചോറ് വാർക്കും ഉള്ളി പൊളിച്ചു തരും ആ ന്നാലും സഹായം തന്നെയ
ആഹ് ആഹ് അഹഹ്
അങ്ങനെ കടക്കാൻ വെള്ളൊക്കെ മേലാക്കല്ലേ അപ്പൊ അതിനൊരു മടി ഉം അങ്ങനെ പിന്നെ അവിടെ ആരാള്ളത് വീട്ടില്
ഇവിടെ ഉമ്മണ്ട് പിന്നെ രണ്ട് അനിയമാരുണ്ട് ഉപ്പണ്ട്
ഉം അനിയന്മാര് അതെ ആഹ് ആ കല്യാണം കഴഞ്ഞതാ അല്ലെ?
ആ ഒരാളെ കല്യാണം കഴിഞ്ഞ്. ഒരാക്ക് കല്യാണം നോക്കുന്നുണ്ട് റെഡിയായില്ല
പിന്നെ ആകുട്ടികളില്ലേ അനിയൻ
ഏ ഇല്ല ഒരേ ഇതുവരെ ആയില്ല മം ഹ്
ഹസ്ബൻഡ് പോയിട്ട് എത്രയായി
അങ്ങനെ പൊറത്താണ് ചോദിച്ചാല് ഗൾഫിലല്ലാ എന്താപറയാ വീട്ടിലല്ല പക്ഷെ പുറത്ത് ജോലി ചെയ്യുന്നു അങ്ങനെ
ഏ ആയിശേരി
സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും.
എങ്ങനെ.
പിന്നെ
ആഹ ആഹ ആറെങ്ങെ ആ സുഖായിരിക്കണു. കുഴപ്പൊന്നുല്ല പിന്നെ ഉച്ചത്തേക്കുള്ളതായോ ചോറ് കറിയൊക്കെ?
ഏയ് ആയിട്ടൊന്നുല്ല.
ആഹ്
നെയ്ച്ചോറ് വച്ചിണ്ട്. പിന്നെ ആ പിന്നെ ഇന്ന്പ്പം സൺണ്ടേ അല്ലേ അപ്പൊ മോള് കളിക്കാനൊക്കെ പോയി. അപ്പ എന്താ പറയാ അവർക്ക് ഭക്ഷണൊക്കെ കൊടുത്ത് എല്ലാം കൂടെ കഴിയുമ്പോം ലേറ്റ് ആും
ആഹ് ആഹ് എല്ലാരും ഉണ്ടാവുമ്പോ ഒന്നിച്ച് വേഗം ഭക്ഷണംണ് പണിയൊക്കെ വേഗം കഴിഞ്ഞോളൂല്ലേ
അങ്ങനെയൊക്കെ ചോദിച്ചാല് അഹ് കൊഴപ്പല്ല
ആ അങ്ങനെ കുളികഴിഞ്ഞോ
ഇല്ല ഇല്ല പണി തന്നെ കഴിഞ്ഞില്ല. പിന്നെ എങ്ങനെ കുളി കഴിയ
ആ എന്റേതും കഴിഞ്ഞിട്ടില്ല ഇന്ന്പ്പോ രാവിലെയൊക്കെ നല്ല മഴായിരുന്നേ നല്ല എന്താ മദ്രസ വിടാൻ പോലും പറ്റാത്ത മഴ വിടണോ വിടണ്ടേ എന്ന് വിചാരിച്ച ക്ഷെ ഇപ്പതെ കുറച്ച് ചെറിയൊരു വെയിൽ വരുന്നു
ആ ഇവിടെ നല്ല വെയിയിലുണ്ട് മഴ കുറവാ ഉം
അങ്ങനെ നല്ല മഴയായിരുന്നു. ഇപ്പൊ നല്ലൊരുരാശ്വാസം ഇപ്പൊ വേഗം തുണിയല കണ്ടായിരുന്നു. അത് അലക്കി കഴിഞ്ഞു. ഇനിയിപ്പോ അടുക്കളയില് കുറച്ച് പണികളുണ്ട് മോള് അടിച്ചു വാരിട്ടിട്ട്ണ്ട് അവള് പൊറത്ത് പോയതാണ് അപ്പൊ ഇനി എനിക്ക് തൊടക്കാം അടിച്ച് വാരി തന്ന് അവള് പോയി.
ആഹ് ഫ്രണ്ട്സ് എല്ലാം വിട്ട
അല്ല ഓക്ക് പ്ലസ് ടു കഴിഞ്ഞ് ഒരു മൊമെന്റോ വാങ്ങാ
അങ്ങനെ
ആഹ് അത് വാങ്ങാൻ പോയതാ ഹസ്ബൻന്റിന്റെ എന്താ ക്ലാസ്മേറ്റ്സുകള് കൊടുക്കണ അവരെ ഗെറ്റു ഗെദറാണ് ഇന്ന് അപ്പൊ അവര് ഉം പത്താം ക്ലാസ് നിന്നും കൊടുത്തായിരുന്നു ആഹ് ഫുൾ ആഹ് ആഹ് ഉണ്ട് മാർക്ക്‌ണ്ട് ഫുള്ളുണ്ട് ഫുൾ എ പ്ലസ്സ് ഇണ്ട് ഉം ഉം അവളത് വാങ്ങാൻ പോയി അട് ചെരിത്തന്ന് പോയി തൊടചില്ല ഉം മടി ആയി ഇൻക്കന്നെ മ ആഹ് എനിക്കന്നെ മടിയാ പിന്നെ ലെ അവള പറയണെ ആഹ് ഇന്നാലും അത് ചെയ്ത് തന്നു
ആഹ് അതാങ്കില് അത് ചെറി
ആഹ് ആഹ് അതെ അതെ ആഹ് പിന്നെ അങ്ങനെ പിന്നെ പിന്നെ ചെറുത അവളെ പിന്നെ എടുക്കാനായിയിട്ടില്ലല്ലോ
ആ ഹ് ഉം ഇപ്പൊ ഒറങ്ങിണീറ്റതാ
ഉം
അപ്പൊ ന്ന്പ്പൊ ഒക്കെ കഥ കണക്കാ ആഹ് ബീഫ്
ബീഫ് വാങ്ങില്ലേ ആഹ് ഞാനിന്ന് ബീഫ് വാങ്ങാം വിചാരിച്ച് വിളി ചോക്കുമ്പം ഇന്ന് ബീഫ്‌ ഇല്ല നമുക്ക് നാളെ ആക്കാ ആഹ് രാവിലെ രാവിലെ വിളിച്ചു ചില ദിവസങ്ങളിൽ ണ്ടാവാറില്ല അപ്പം വിളിച്ചപ്പം നാ നമുക്ക് നാളെ ആക്കാന്ന് പറഞ്ഞു പിന്നെപ്പോ ഞാനിന്ന് സ്കൂളില്ലല്ലോ അപ്പൊ ഞാൻ വേഗം ചിക്കൻ ഓർഡർ ചെയ്ത് ചിക്കൻ ഓർഡർ ചെയ്ത്
എന്റെ മോൾ കൊറേ ദിവസായി പറയുന്നു നെയ്‌ച്ചോർ ആക്കുമ്മാ നെയ്‌ച്ചോറാക്കാന്ന്
അതെ ആഹ്
ഓൾക്ക് പനിആയത് കാരണം ഇപ്പൊ കൊറേ ദിവസായിട്ട് ആള് ഭയങ്കര ടയേർഡായിരുന്നു
അതെ ആഹ്
ആഹ് അപ്പൊ ഓക്കെ ആയപ്പം എന്താ പറ നെയ ചിക്കന് നെയ്ചോറ് ചിക്കന് കുറേ കഴിക്കാതിരിന്നപ്പൊ എന്തൊക്കെ കഴിക്കാൻ പൂതിആയി തോന്ന്ണ്
അത് സ്കൂൾ ന്ന്ട്ട് സ്കൂള് പോയോ സ്കൂൾ തൊറന്നൊടന്നെ പനി പിടിച്ചൂലേ
ആഹ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഫുള്ള് ലീവാ
ആഹ്
ഉം ഒരുക്ലാസ് പോലും അവള് അറ്റൻഡ് ചെ ഫുള്ള് ലീവായി ഇനിപ്പോ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്
ഉം തൊടക്കത്ത് തന്നെലേ
ആഹ് വർക്കും കാര്യങ്ങളും ടെസ്റ്റ് പേപ്പറും ഇതന്നെ പരിപാടി
ആഹ് ടസ്റ്റ് പേപ്പർ തന്നെ ഇപ്പൊ തുടങ്ങിയള്ളൂ ഇവിടെ മോക്കും അങ്ങ ടെസ്റ്റ് പേപ്പറ് ങ്ങനെ ഓരോന്ന ഓരോ ദിവസം ഓരോന്ന് ഇടും
ആഹ്
ആഹ് അങ്ങനെ ആയിട്ട് ഉം പിന്നെ ഞ്ഞി ഇപ്പൊ നാളെ ഉണ്ട് ഇനിപ്പോ രാത്ര്യേ ബുക്ക്‌ ഇടുക്കുള്ളൂ എന്തേലും ടെസ്സ്റ്റ് പേപ്പറ് ഉണ്ടോന്ന് അറിയാണെങ്കി രാത്രി കൊ
ഇഹി
വേറെ അപ്പ അറിയാ ഞാൻ വ ന്നോക്കണം മെസ്സേജ് വല്ല ടെസ്റ്റ് പേപ്പർ ഉണ്ടോ എന്നുള്ളത്
ആ അങ്ങെ തന്നെ മോളു ഇപ്പൊ കൊറേ ഒരാഴ്‌ ലീവായതിന്റെ പേരിൽ കൊറേ വർക്കുകള് പെൻഡിങ്ങിലുള്ളതും പിന്നെ പഠിക്കാനും ഒക്കെയുണ്ടെ എവിടെ ബുക്കെടുത്ത് നോക്കൂല പിന്നെ ആൾക്ക് തീരെ വയ്യ ഒരു പനി ഒരാഴ്ച അടേച്ചു പനിയാരുന്നു തീരെ അതെ അപ്പം പനിച്ചിട്ടെ ഭക്ഷണ ഒന്നര കഴിക്കുന്നില്ല അതുകൊണ്ട് ആളെ ഭയങ്കര ക്ഷീണം പിടിച്ചിട്ടാണ് ഫുള്ളെ എപ്പഴും ഇങ്ങനെ കിട പിന്നെ കിടക്ക ചെയ്യാ
അതെ ആ എന്താണ് എന്നിട്ട് സദാ പനായിരുന്നില്ലേ
ആഹ് അത് ഓള് പൊതുവേ എന്താ പറയാ ഭയങ്കര വീക്കാണ് അങ്ങനെ ഫുഡ്ഡൊന്നും കഴിക്കൂല്ല ആളിത്തിരെ ഉഷാറിള്ളത്തൊരാളാ
ആ ആ എന്റെ മോളെ പോലെ തന്നെയാവും അവളും അങ്ങനെ തന്നെയാ ഒമ്പത് വയസായിട്ടുണ്ട് വെയിറ്റ് ഒട്ടും ഇല്ല വെയിറ്റ് ലോസാ
ആ അങ്ങൻ തന്നെ മോളും തീരെ തടിയില്ലാണ്ട് മെലിഞ്ഞിട്ട് ആള് തീരെയില്ല
അതോണ് എല്ലാവരും കാണുമ്പളിങ്ങനെ പറയും ഭക്ഷണം കൊടുക്കുന്നില്ലേ ഇതിന്
ആഹ് അതാണ് മെയിൻ പ്രശ്നം നമുക്കത് തീരെ ഇതേത്തിയേക്കുമ്പ പ്രാന്ത്‌ വരും
ആ പറയാണ്ടോ ഇതെന്ത് ഇങ്ങനെ തിന്നാൻ കിട്ടാത്ത കുട്ടികളെ പോലെ കൊടുക്കാറില്ലേ ക്കെ ചോദ്യം
ഞാൻ ഒയിപ്പിച്ചേ അങ്ങനെ തന്നെ പറയാം ആ ഒന്നും കൊടുക്കാഞ്ഞിട്ട് റ്റാ അങ്ങനെ ഇങ്ങനെ പറയൂ നമ്മളെക്കൊണ്ടാവുന്ന രീതി പിന്നെ നമ്മളെന്തെല്ലാം നമ്മക്ക് പറ്റുന്നതല്ലെ ചെയ്ത് കൊടുക്കോ
മുട്ടയൊക്കെ ഇന്നലെ ഞാൻ മുട്ട പൊയിങ്ങീട്ട് വെറുതെ കൈക്കൂല്ലാന്നെൻ ക്ക അറിയ എങ്കിലു നമുക്കൊരു ടെൻഷനല്ലേ ഒരു ഇതാണ് അപ്പ ഞാൻ കൊടു അവളെ കയിച്ചില്ല രണ്ട് മൂന്ന് മുട്ട പുഴുങ്ങീല് ഞാന് മൂന്നാക്കും രണ്ടാക്കും വേണ്ട പറഞ്ഞു ഇന്നലെ രാവിലെ ഞാനൊ രെണ്ണം കഴിച്ചു പിന്നെ ഞാൻ ഫിഡ്ജിലു വെച്ചു അപ്പ ഇന്നിപ്പ ഫ്രിഡ്ജ് തുറന്നപ്പം ആ രണ്ടെണ്ണം അതുപോലെ അതു ഞാനിപ്പം ഹെൽത്തി അല്ലേ ചാരിച്ച് ഞാനൊന്ന് കഴിച്ചു പിന്നേം ഞാൻ ഫ്രിഡ്ജില് വെച്ചു എഹെ പിന്നേം ഞാൻ ഫ്രിഡ്ജിലു വെച്ചു ഇനി അത് പിന്നെ കൈക്കാന്ന് വെച്ചിട്ട് ഇനി മക്കൾക്കൊക്കെ കിട്ടീട്ടാന്ന് പറയാൻ
അതന്നെ അവരിക്ക് പറയുമ്പ എല്ലാംകി കിട്ടുന്നോണ്ടാണ് ഇത്രേം ഇത് ഒന്നും വേണ്ട നമ്മളൊന്നും സമയത്തെ അങ്ങനല്ലല്ലോ
ആ ഉമ്മച്ചി എന്നോട് ചോദിച്ചിട്ടല്ലോ പുഴുങ്ങിയത് കൊണ്ടുവന്ന് കൊടുത്തപ്പം ഞാൻ നിനക്ക് വേണ്ട വേണ്ട പിന്നേം പൊരിച്ചാ പിന്നേം കഴിക്കും പുഴുങ്ങിയാ ഒട്ടും കഴിക്കൂല്ല
ആ ഇപ്പൊ ഇവരെന്ന് പറഞ്ഞാൽ ഇവർക്കെന്തെങ്കിലും വേണന്ന് പറഞ്ഞാ കൂട്ടിലെത്തി അവരെ കയ്യില് അതുകൊണ്ടാ ഞമ്മക്കൊക്കേന്ന് പറഞ്ഞാല് ഞാൻ പറയുവാ ഇപ്പം ആദ്യൊക്കെ ഒരു ബിരിയാണി ഒക്കെ കഴിക്കണെങ്കിലെ നമ്മൾ പെരുന്നാളു വെയ്റ്റ് ചെയ്യണം ആ കല്ല്യാണം പെരുന്നാളിനൊക്കെ ഭയങ്കര ആവേശമായിരിക്കോ എന്താ സന്തോഷം ആ ഒരു ആഘോഷയൊക്കെ ഇപ്പെന്ത്
ആ അതെ അതെ ഇപ്പെല്ലാ ആഴ്‌ച്ചെല്ലൂല്ലേ ഇപ്പ എല്ലാ വീടുകളിലും ഞാറാഴ്ച ച്ചോന്തെങ്കിലും സ്പെഷ്യലുണ്ടാവും
സ്പെഷ്യലിലുണ്ടാവും എവിടെത്തെ പ്പോലെ എവിടെങ്കിലും കറങ്ങാൻ പോവൊക്കെ നമ്മടെ പെരുന്നാളി ന്റെ സമയത്തല്ലേ അപ്പൊ അതൊന്നുമില്ല നമു ക്കെ എവിടെ പോണന്ന് തോന്നിയാ നമ്മക്ക് പോവാം ഭക്ഷണം ഫുഡ് വെറൈറ്റി കഴിക്കണെന്ന് തേന്നിയാ കഴി ക്കാം അതോണ്ട് പെരുന്നാളിനൊന്നും അയിന്റെ ആ ഒരു ഗുമ്മില്ലാ ഇപ്പോ.
ആഹ് ഇല്ല ഇല്ല ഞ്ഞിപ്പോ ഇപ്പേ രാത്രി പത്ത്മണിക്ക് നമുക്ക് എന്തെലും സ്പെഷൽ കഴിക്കെണം അതെ ഓർഡയ്താ ഭക്ഷ്
കറക്റ്റ് ആ അതെന്നെ, നമുക്ക് ഇപ്പന്ത് കഴിക്കെണം തോന്ന്യാ സ്പോട്ടിൽ. ഹോട്ടലീ വിളിച്ച് അടുത്തെവിടെയുള്ളത് അവിടെ പോയിട്ട് കഴിച്ച് എവിടെങ്കിലും പോണം തോന്നിയാല് ഫ്രണ്ട്സിനെ വിളി സും അല്ലെങ്കി, റിലേറ്റീസ് ആരെങ്കിലും ണ്ടാവും. വിളിച്ച് പോയി ക്കഴിഞ്ഞ്. ഒന്നിനും ഒരുതില്ല ഒന്നിനും നമ്മള് വി ടെൻഷനടിക്കെണ്ടായ്. ന്നത് വേണം അവിടെ പോണന്നൊക്കെ അതെ തെ ല്ലെ ഇപ്പൊ ക്യാഷില്ലെലും കടം വാങ്ങ ലോണടക്കാ ഇങ്ങൻത്തെ പരിപാടി
ആഹ് അതൊക്കെ ചെയ്യുന്നവരുണ്ട് ഉം ആ.. തെ തെ അങ്ങൻതന്നെ, നെപോണു കാര്യങ്ങൾ ഞാ പിന്നെ, വിളിക്കാട്ടാ.